ഉ നമസ്കാരം എന്താ വത്ത ർത്താനൊക്കെ
നല്ല വർത്തനം
സുഖം മയൊക്കെ ഇണ്ടോ ആഹ് ചായക്കെ കുടിച്ചിരിക്കയാണ്
ഉം മഴുണ്ട്
ഉം
നിങ്ങള എവിടെയാവും
ഇവിടെ മഴ ഇണീന്തരിയ മഴന്നെയൻ നിപ്പ കുറവുണ്ട്
ആഹ്
രാവിലെന്നെ എനീക്കാൻ ബുദ്ധിമുട്ടാണ് മദ്രസ്കയിണ്
ആഹ് ആഹ്
എന്തേനി ചായക്ക്
ചായക്ക് ദോശ മീൻകറിയും നിങ്ങളവിടെ
ഇവിടെ ദോശയും കടലകറി
ഏ ഏ ദോശന്നല്ലേ എല്ലാം കൊടുത്തു
ഇവിടെ ഇവിടുത്തെ
ആഹ് ഇവിടെ അങ്ങൻതന്നെ എല്ലോടെയും അങ്ങ തന്നെ
എളുപ്പ അതാണേ ദോശയാണ് കളിക്കന്ന് കി മടുത്തണ് ഇവിടെ ഒട്ടാന ദോശായിട്ട അങ്ങനെ കുട്ടികളെ ഇന്നും പറ ഇ നാളെ അപ്പൻ ചുട്ടാൽ മതി വെള്ളപ്പം ചുട്ടാ മതീക്കെ വര
ആഹ്
ഉം വള്ളത്തിൽ കിട്ടീല അരി
എനിക്ക് ഉഴുന്ന് ദോശ ഇഷ്ടം മറ്റേ സാധാദോശ എനിക്കിഷ്ടമല്ല
അത് ശരിയെന്നെ അത് ഒരു ഇതാണല്ലോന്ന് വശം രസമാണ്
ഉം ഉ ദോശയും സാമ്പാറും ആഹ് അടിപൊളിയ
ഉം
ഉം
എങ്കനോ ദോശക്ക് കൂട്ടാനൊന്നും വലിയ ഇഷ്ടല്ല ഒന്നില്ലെങ്കിലും ഇക്കഒറ്റക്കെ തിന്നു
ആഹ് എന്റെ ഉമ്മച്ചി അങ്ങനെ തന്നെ
കുട്ട്യോക്കൊക്കെ കറി വേണം കുട്ട്യോക്കൊക്കെ കറിയില്ലെങ്കിലേ യുദ്ധം നടക്കുമിവിടെ ഉം എന്തുണ്ടെങ്കിലും പുട്ടായാലും എന്ത് ഇപ്പം പുട്ടാവുമ്പോ ചിലപ്പോ നമ്മള് പഞ്ച സാരയിട്ടു തിന്നാമതി കറിയൊന്നും ആക്കണ്ടല്ലേ
ആഹ് എനിക്കും കറിവേണം അല്ലേ ഞാൻ തിന്നൂല
ഓ ഞാനും അതെ തലേന്നത്തെ ചെലപ്പോ തലേന്നത്തെ കറിയൊക്കെ ഉണ്ടാവും
ആഹ്
പിന്മാറി എനിക്ക് വിരാന്താണ് കറി എന്തെങ്കിലും ഒക്കെ കറിയായ മതി എനിക്ക് എന്തെങ്കിലും കറി കിട്ടണം
എന്റെ ഉമ്മച്ചിക്ക് എന്റെ ഉമ്മച്ചി അങ്ങനെ തന്നെ എന്റെ ഉമ്മച്ചക്ക് ചെ ഇപ്പൊന്ന് ഇട്ടിട്ടെ മണവും ഇല്ല ഏ എന്ത് നാശായാലും അറിയൂല്ല
ഉം
മൂക്കിനും മണം തന്നെയില്ല
ഏ
അത് ജനിച്ചപ്പളേ അങ്ങനെ
ഏ തന്നെ
ആ ഒന്നിന്റേതും കിട്ടൂല
ഉം ഇപ്പൊ രുചി ഉണ്ടാവൂലല്ലേ ഭക്ഷണത്തിന്
ഇല്ല ഇല്ല എന്നിട്ട് അടുക്കളയിലെ മറ്റേ പൊടികളൊക്കെ അല്ലേ ചിക്കൻ പൊടൊക്കെയാ അതൊക്കെ എന്താ പറയാ ആ എഴുതി വെക്കണം എന്നാലേ മനസ്സിലാവുള്ളു
ഉം
നാശായ കറി വരെ ഉമ്മച്ച് ചെലപ്പം കൂട്ടി തിന്നനുണ്ടാവും
ആ തന്നെ ആ അപ്പൊ ടേസ്റ്റും അറിയില്ലല്ലേ
ടേസ്റ്റ് ഒക്കെ അറിയാം എന്നാലും നാശായന്റെ അറിയൂല എല്ലാം സാദാ പോലെ തോന്നും ആ.. ഹ്
അറിയൂലല്ലേ അത് നല്ല ബുദ്ധിമുട്ടാണല്ലേ അത് ജനിച്ചപ്പഴനെ കിട്ടിയ കാരണം എന്താ അറിയില്ലല്ലെ
എന്നിട്ട് രാവിലെ തന്നെ ഇന്നലെ രാവിലെ വച്ച കറിയൊക്കെ ഇന്ന് വി ളമ്പുമ്പോ ഞാൻ പറയും ഇത് നാശവാ യിക്കി എന്നലും സമ്മയിക്കൂല
നല്ലതാ അറിയില്ലേ
അറിയൂല തീരെ അറിയൂല
ഉം ഉം എന്ത് പനിയും ജലധോഷവുമൊക്കെ ഉണ്ടോ
ആ പനിയും ജലദോഷവുമൊക്കെ ഉണ്ട് മഴേന്റെ
ഉം ഇവിടേം അങ്ങനെ തന്നെ മഴാണ് തുടങ്ങി കുട്ടികൾക്ക് ഇത് തന്നെ പണി പോയിരുന്നു ഇല്ലെ
ഉം ഇന്നിപ്പ ഇനി ക്ലാസ്സില്ലല്ലോ അല്ലേ
ഉം ഇന്നിപ്പോ കാസില്ല അപ്പ അതിപ്പ കൊറച്ചു നേരം റെസ്റ്റാണ് അല്ലെങ്കി രാവിലെ അടുക്കളേ കേയറിയാ പിന്നെ ഓട്ട പായിച്ചില
ആ
വേദക്ക എല്ലാതുണ്ട്
ആ.... ഹ്
അപ്പൊ പാച്ചിലാണെ ആ രണ്ട് ചെറുതാണ്
ഏ
അ രണ്ടാം ക്ലാസ്ല് മറ്റോന എന
ഓ ഓ
അപ്പൊ കാച്ചില് തന്നെയാണ് രാവിലെ
ഉം
ഉം
ഭർത്താവോ
ലോഡിങ്ങിലാണ്
പുരൽ നിക്കല
ഉ രാവിലെ പോവും ജോലിക്ക് പോവും മഴ ഒന്നും എല്ലാം ഇണ്ടാവില്ല
ആ
ഉം പിന്നെന്താവും ചോറൊക്കെ ആയോ
അമ്മച്ചി പണിക്കൂയി കമ്മച്ചി തേയില വെട്ടാൻ പോവല്ല അപ്പൊ രാവിലെ തന്നെ എല്ലാം വെച്ചിട്ട പോകും
എ ആഹ എന്താല ഇവിടെ കുട്ടികളെ എടെ ബഹള
ആഹ
പിന്നെന്താ ഇത് ചോറും കറിക്കായോ
ഉമ്മച്ചി തേയില വെട്ടാൻ പോണതാ അപ്പൊ രാവിലെ തന്നെ എല്ലാം മെച്ചട്ടാ പൂവല്
ഉം അവിടെ എന്താ ഇ ഉ തേയിലത്തോട്ടക്കെ ഉണ്ടാവും ഇല്ലേ
ആഹ് നിങ്ങള് വയനാട്
ആഹ എത് രസക്കാരല്ലേ
ആഹ നല്ല രസ എപ്പഴും തണുപ്പാ
ആ ആണോ ഉ
മഴൊക്കെ കൊറേ നേരമായി പെയ്യൻ തുടങ്ങിട്ട് നിക്കണല്ല ചെറിയ മഴ എന്നാലും ഏതോണ്ടരിക്ക
നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവലേ കാണാൻ
ആഹ ഇവിടെ അടുത്ത തന്നെ വ ഇവിടൊണ് ഫാക്ടറി ഒക്കെ ഉള്ളത് മെയിൻ ആയിട്ടില്ലേ
ആഹ
ആഹ തയ്യയില ഫാക്ടറി ഇല്ലേ അത്
ആഹ
ഉം
ഈ ആദിവാസിക അവിടെക്കെല്ലേ ആദിവാസികള ഊരൊക്കെ
ഏയ് ഇത് ഇവിടെ നോർമലേ സാധാ ആൾക്കാരെ ആദിവാസികൾക്ക് വേറരു സ്ഥലംണ്ട്
ആ ആണല്ലേ ഞങ്ങള് വയനാടൊക്കെ അയ്ൽ ആ അത്തൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഈ ആദിവാസികളെ ഊര് കാണാനൊക്കെ രസേന
ആ ഓര് ഓരോ സ്ഥലത്തിന്റെ പേര് കോളനി കോളനിയിലാ പറയാ
അപ്പൊ ഇതുവരെ അങ്ങട്ട പോവാൻ കഴിഞ്ഞിട്ടില്ല അതേതൊക്കെ ചൂരൽമാരാ അവിടെ ചുരന്മാരക്കെ എടുത്തണോ
ചോരന്മല അടുത്തൊന്നുംല്ല ഞങ്ങള് മേപ്പാടി മറ്റുള്ളോട്ട
ആണല്ലേ ഉം
ഇവടെ അയിന്റെ മുന്നേ പൊട്ടിയ മലന്റെ വീട്ടിന്റെ മുമ്പിലാ നോക്കിയാ കാണും
ഓ
കുറിച്ചൽമല
മ്മ്
ഉ അവിടെപ്പ പച്ച പച്ചപ്പൊക്കെ പിടിച്ചി ക്ക ആഹ് ആ അത് കേറിയ അടിപൊളിയ ആ മല
മ് ഓഹ് നട് കാട്ടാന ശല്യൊക്കെ ഇണ്ടായിണ്ടോ പുലി ഇറങ്ങേ അങ്ങനെ എന്തേ
കൊന്നും പുലിഎറങ്ങി പഷേ ഇതുവരെ കണ്ടിട്ടൊന്നുല്ല
മ്മ് ഹ്
എന്തേലൊക്കെ പശുവിനെ ആട്ടിനെ റ്റേ തിന്നിട്ട് പോക്കുംഅത്രേഒള്ളൂ മ്മ് പിന്നഅധികം ആനൊക്കെ ഇറങ്ങ വേറേ വേറെ സ്ഥലത്ത്
മ്മ് കൃഷിയൊക്കെണ്ട അടെ
കൃഷിയോ ഇവിടെ ഈ വാത്ത് ഞങ്ങളെ ഫുള്ള് മലകളും കാടും കാപ്പിത്തോട്ടോ ആ കൃഷിയൊക് ഒരു മാനന്തവാടി വാത്ത്ക്
ആഹ്
ആഹ്
ഇക്കായൊക്കെ വന്നെണ്
ആഹ് ഇങ്ങള് എയിൽ കുടെയാ വരുക മാനന്തവാടീക്കൂടെ
ആഹ് ഞങ്ങള് ചൊരം കേറിട്ടുള്ളേ
മാനന്തവാടിത്തെ പാൽ ചൊരവാ
ആഹ്
കറങ്ങി ഇങ്ങോട്ട് എത്തണെ കൊറച്ച് വരണം
ആഹ് അതാണല്ലേ
ഉം നോർമൽ ചുരം കേറി വരുന്നോരൊക്കെ ഏ നേരെ ഇവിടേക്കാ വരുക
ആണല്ലേ
വൈത്തിരി വൈക്ക്
ആഹ് വയിത്തിരി ആഹ്
ആഹ് ഞാൻ ഇവിടെയാണെങ്കിലും ഏ കറിയോ കറിയൊക്കെ ഉമ്മച്ചി വെച്ചിട്ട് പോവൂലേ
ക്കാക്കിയേയ്ച്ച് പോവുലേ
ആഹ്
ഉം
ഞാൻ ഇവടേണെങ്കിലും ആര്ക്ക്
കല്യാൺ കഴ്ഞ്ഞില്ലാ
ഇന്റെല്യാണം കഴ്ഞ്ഞീലാ ഞാൻ പഠിക്യാണ് രണ്ടാമത്തെ വർഷം ഡിഗ്രി ഉം
ആഹ് കെട്ടിച്ചാനൊക്കെ ആയിണ്ടാവല്ലോല്ലേ കല്യാണം കഴിക്ക്യാനൊക്കെ ആയേണല്ലെ
ആഹ് പതിനെട്ട്
ആലോചനെക്കെ വര്ണ്ടോ പതിനെട്ടായിട്ടൊള്ളുലേ ഉം
കാക്കുമാര് സമ്മയിക്ക്യൂല ഞാനും സമ്മയ്ക്ക്യൂല ഉം ഇമ്മച്ചീക്കേള്ളു വെജാർ
ഏഹ് എല്ലാരും അങ്ങനെ ഇവടെ എളേച്ചണ്ട് കെട്ടാന് അയ്ന് കുട്ട്യളെ കിട്ട്ണ്ല്ലേ ഇങ്ങളൊക്കങ്ങനെ ടൈറ്റ് പറ്ഞ്ഞാ പിന്നെ എങ്ങനെ കിട്ടാ
ഉം എല്ലാര്ക്കും പഠിക്ക്യണം അത്രോള്ളു
ഉം പഠ്പ്പിക്ക്യാനൊന്നും വെ വെശ്നൊന്നുല്ലാ
ഉം
പിന്നെ എത്തിപെടുനോടുത്തും നല്ലതാവണം
അത് ശരിയാ. എല്ലാരും നല്ലതാവൂലല്ലോ.
ഉം ഇവിടെ നമ്മിപ്പൊക്കെ ഒരു സാറാണ്
ഉം ഹും പഠിപ്പിക്കാൻ വിടാനോ?
പ്രണ്ട്സ് മാതിരി എല്ലാം പറയാം.
ഉം ഉം
പിന്നെന്താ
പിന്ന നല്ലേന്നെ
കാണിച്ചില്ലേ പനിയൊക്കേണ്ടായിട്ട്?
അതൊക്കെ അങ്ങോട്ട് മാറാനാ തന്നെ അല്ല ഇതി ഇപ്പോ വൈകേരം ആകുമ്പോത്തന് മാറും അങ്ങനെ രാവിലെ ഉണ്ടാകും
ഓ
ഉം
ഒക്കെ മാറിക്കൊളി ഈ മഴയായൊണ്ടേ
പിന്നെ മക്കളൊക്കെ എപ്ളാ വരിയാ?
ഇക്ക വരാനായിണ് ഇപ്പം ബാച്ചില് നിക്കാ എന്നാ ശരീട്ടോ